ഹലോ എന്താ വർത്താനം മകളെ ഒരു വിവരൊ ഇല്ലല്ലോ?
ഉം സുഖായിട്ടിരിക്കുന്നു സുഖല്ലേ?
ഏഹേഎന്താ ഭക്ഷണൊക്കെ കഴിച്ചോ?
ഭക്ഷണം കഴിക്കേണ്ടതുള്ളു കാക്കി കഴിച്ചില്ല.
ഏഹേ ഞാനിങ്ങനെ വിളിക്കണം വിളി ക്കണംന്ന്ങ്ങനെ അർഞ്ഞ് ഇയ്യ് ഇന്നലിം മിഞ്ഞാന്നൊക്കെ വിളിച്ചിന്നൂല്ലെ ഞാനത് ന്നാ നോക്കിയിട്ടില്ലേ. ആഹ് ഓരോ തെരക്കി പ്പെ ട്ടു പൊർത്തു കൂടെക്കെ പോവാണ്ടായിരുന്നു എന്തൊക്കെ ഇങ്ങട്ട് എന്താ വിശേഷങ്ങളൊക്കെ?
വിശേ അവിടെ മഴയിണ്ടോ?
ആഹ് ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പൊ മഴ തോർന്നിട്ടുണ്ട്.
തോർന്നോ ഇവിടെ നല്ല വെയിലാ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ.
തന്നെ ആഹ് ആഹ് ഇവിടെ ഈ ആഹ് ഇവിടെ ഇന്നലെ എന്താ ഒരു ഉച്ച വരൊക്കെ വെയിലുണ്ടായിരുന്നു ട്ടൊ പിന്നെ മഴ തൊടങ്ങി.
അതേയാ ആഹ് കുട്ടിയാളൊക്കെ സ്കൂളിൽ പോയോ?
ആഹ് കുട്ടിയാളൊക്കെ സ്കൂൾ പോയി എവിടെ കുട്ടിയാളൊക്കെ?
ആഹ് അവരും പോയി മൂത്തത് രണ്ട് എരട്ട കുട്ടികളാ രണ്ടാമത്തെ ഒന്നര വയസ്സ ആയൊള്ളൂ.
ഏഹേ ആഹ് ആഹ് ആഹ് എരറ്റ കുട്ടിയ ക്ക് എത്രായി
എരട്ട കുട്ടികള് അഞ്ചാം ക്ലാസ്സില് പഠിക്കുന്നു അവർക്ക് ഒമ്പത് വയസ്സായി രണ്ടാമത്താൾക്ക് ഒന്നര വയസ്സായി
നല്ല ടാസ്ക്കായല്ലേ? നല്ല ബുദ്ധിമുട്ടി നല്ല ബുദ്ധിമുട്ടിയില്ലേ? ഒന്നൊന്ന് ശരിയായി കിട്ട യാ പിന്നെ ഇനി അൽഹംദുലില്ല ഇഞ്ഞ് രക്ഷപ്പെട്ടല്ലോ ല്ലേ? ഇഞ് കൊറച്ചായി കിട്ടിയ ആഹ് ഇന്റെ ആഹ് ഇന്റെ വീട്ടിലും ഇന്റെ ആങ്ങളാർക്ക് എരറ്റ കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടിയളാ ആഹ് അവര്ക്ക് ആ അവർക്ക് പതിനൊന്ന് വയസ്സേയിക്കുണുട്ടോ
ആഹ് ഭയങ്കര വാശിയാ
ഏഹേ അതെങ്ങെനേന്നോ ഇവര് രണ്ടരും ഇവര്തിങ്ങനെ അടികൂടുമ്പളേ അടികൂടുമ്പോ ഇവര് രണ്ടാളും ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുടി വലിച്ചിട്ട് ഭയങ്കര തല്ലായിരിക്കും
അതേപോലെ ഇവിടെയും ഇവിടെ അതേപോലെ ഞാൻ ഭർത്താവിന്റെ വീട്ടിലാള്ളത്
ആഹ് ഭയങ്കര സാധനങ്ങളാണ് എന്തെ കുട്ടി
ഭയങ്കര വശിയാ മറ്റാള് കൊറച്ച് സൈലന്റാ രണ്ടാമത്തെ ആള് കൊറച്ച് സൈലണ്ട്
ആഹ് അപ്പൊ വാശില്ലാള് നല്ല അടി കൊടുക്കോ
ആഹ് നല്ല അടി കൊടുക്കും
അള്ളാ അത് പേടിപ്പ ച്ച മതിയൊര് വടിങ്ങനെ വെച്ചിട്ടേ പേടിപ്പിച്ചു വിടുക
ചെയ്യാറ്
എത്രീല എത്തിക്കുണു പ്പവര്
അവര് അഞ്ചാം ക്ലാസി പഠിക്കുന്ന ഇപ്പം
പിന്നെ പഠിക്കൊക്കെ ചെയ്യോ
ആഹ്പടിക്കൊക്കെ ചെയ്യും ഉം ആഹ് പഠിക്ക അയിലും ഒന്നും ഒരു പ്രശ്ന ഇല്ല പഠിക്കൊക്കെ ചെയ്യോ രാ- ത്രി വൈകുന്നേരാണ് മാദ്രസ ആ വൈകുന്നേരം നാല് മണിക്ക് ഇങ്ങോട്ടേക്ക് വരും വ വണ്ടിയിലാണ് പോവാറ് അങ്ങനെ പോ ആഹ് ആഹ് വന്നിട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് മദ്രസ ഒര് ആറര ആവുമ്പോ മദ്രസ വിടും പിന്നെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് വരുന്നു
ആ ഇങ്ങളെ അടുത്താണോ മദ്രസ
ആഹ് അടുത്താണ് അടുത്താണ് അടുത്തന്നെ മദ്രസ സ്കൂളൊക്കെ ഉ ആഹ് അതോണ്ട് സുഖാണ് നിങ്ങ
ആഹ് അതൊണ്ട് വലിയ ബുദ്ധിമു ട്ടൊന്നുമല്ലല്ലോ കാരണം ഈ വേഗം എന്താ സ്കൂൾക്കൊക്കെ പോണമെങ്കിലൊക്കെല്ലേ
ആ അതോണ്ട് ബുദ്ധിമുട്ടൊന്നുല്ല നിങ്ങൾക്ക് എത്ര മക്കളാ
ഇനിക്ക് രണ്ട് എന്താ അനക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞുന്നില്ലേ രണ്ട് മക്കളുണ്ട്
ആഹ്
ആഹ് ആഹ് അവരിപ്പോ എന്താ ഇതിലാ വല്ലിയോള് ഒമ്പയിലാണേ പിന്നെ മറ്റോള് രണ്ടിലാണ് മല ചെറിയ ചെറിയാള് രണ്ടിലാ
അതെയാ ആ വീട്ടിൽ ആരൊക്കെണ്ട്
വീട്ടില് എന്തൊക്ക കാക്കു എന്താ ഇവിടേന് വിദേശത്താണ് പിന്നെ എന്താക്ക ഞങ്ങള കുട്ട കുട്ടികളും ഉമ്മ എന്താ ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ മരിച്ചു ഉമ്മ ഉമ്മ മരിച്ചിട്ട് എന്താ അഞ്ചെട്ട് മാസം കഴിഞ്ഞു
അതിയാ ആഹ് ആഹ് അന്റെ വീട്ടില് ആഹ് ഉപ്പ മരിച്ചു ഉമ്മണ്ട് ഭർത്താവിന്റെ വാപ്പ മരിച്ചുമ്മണ്ട് പിന്നെ മൂന്ന് ആൺമക്കളും രണ്ട് പെമക്കൾ പെമക്കളുംമാണ് രണ്ടാള് കെട്ടി കെട്ടിച്ച് വിട്ട് ഞങ്ങള് മൂന്ന് പേരും ഉണ്ട് ഏട്ടനും ഏട്ടന്റെ ഭാര്യയും മക്കളും അവര് മൂന്ന് മക്കള ഞാൻ രണ്ടാമത്തെ ആള് ഞാനും എന്റെ മക്കളും ഇക്ക വിദേശത്താണ് പിന്നെ ചെ പിന്നെ ചെറിയ അനിയന് അനിയനും വിദേശത്ത് അനിയന്റെ ഭാര്യണ്ട് അവക്ക് ഒരു കുഞ്ഞുണ്ട്
ആത് ശെരി ആഹ് ഉം ഉം ഉം അപ്പൊ ങ്ങളൊര് വല്യൊരു ഫാമിലിയാണ് വല്യൊരു കുടുംബാണ് ആഹ് ഹ ഹ ഹ ഹ
പോയില്ല താമസം മാറ്റിയില്ല ആഹ് ഇല്ല ഇല്ല ആഹ് ഇനി സ്ഥലോഎല്ലാം എടുത്തിട്ടിരിക്ക്ന്നേ ഒരു വീ
ആഹ് ആഹ് ആഹ് ഉം ഏതായാലും താ നന്ന ഏതായാലും നന്നായിരിക്കട്ടെന്നറിയെ അപ്പോ ഞാന് പറ അതുകൊണ്ടതെന്റെ ആങ്ങൾടെ കുട്യാള് തന്നാല് അവര് എരട്ട കുട്യാള്ന്ന് പറഞ്ഞാല് അ വ അന്നൊക്കെ പി എന്താ തൂക്കങ്ങ ഒര് കിലോനൊക്കെ ഉണ്ടായിര്ന്ന് പ്രസവിക്കുമ്പളേ ഏഹ് ഇവ ന്റെ അന്ന് ചെർത് എന്താ തു എന്താ തൂക്കെത്രണ്ടായിരുന്നു പ്രസവിക്കുമ്പോ
ഒരാള് രണ്ടെ എഴുന്നൂറും ഒരാള് രണ്ടെ അഞ്ഞൂറും
ആഹ് ആഹ് ആഹ് മാഷാഅള്ളാ അപ്പൊ ഇവര് ഫുള്ള് എന്താണ് തെയഞ്ഞിട്ടാണോ പ്രസവിച്ചത്
ഏഹ് എന്താ
തെയഞ്ഞിട്ടാണോ പ്രസവിച്ചെ ഡെയ്റ്റായിറ്റാണോ ഓപ്രഷേ ഓപ്രഷേര്ന്നൊ
ആഹ് ഓപ്രഷ ഉം ഉം
ആഹ് ആഹ് ഓപ്രഷ ആഹ് അല്ല പ്രസവവേദന അല്ല ബുദ്ധിമുട്ടേയ്ക്കാരല്ലേ കൊഴപ്പൊന്നു ഉണ്ടായില്ലല്ലോ
കൊഴപ്പൊന്നും ഇണ്ടായിറ്റ
ആഹ് ഇന്റെ നാത്തൂനും പ്രസവേര്ന്നു ഓപ്രഷോനൊല്ലായിരുന്നു പക്ഷെ അവര് ഏഴാം മാസ പ്പോ ആക്ണീന്റെ മുന്നെ പ്രസവിച്ചു രണ്ടും
അതെയ ആഹ് ആഹ് ആഹ്
ഉം വെയിറ്റ് എന്താ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല ഓരോ കിലോനോയ്ന്നു വന്നിട്ടുണ്ടായിര്ന്നെ
അതെയ ആഹ് ആഹ് അങ്ങനെ ആഹ്
ആഹ് ഓരോ കിലോ വ വന്നിട്ട് അപ്പൊ പിന്നെ ഐ എന്താ ഐ സൂലൊക്കെ കട്ത്തി അങ്ങനെയൊക്കെ
ആഹ്
അങ്ങനെ കൊറച്ച് എന്താ ബുദ്ധിമുട്ടി എന്തോന്ന് ശരിയായി കിട്ടാനൊക്കെ ഉം ആഹ് ഇപ്പൊ പിന്നെന്ത ഇപ്പയെല്ലാ കച്ചറെയെല്ലാ വികൃതി എല്ലാ ആഹ് ഉം ആഹ് പിന്നെ ഓലെ പറഞ്ഞ കേക്കൂലല്ലോ ആകുട്യാളാണ് ആ കു ട്ട്യാളാണേനേ തോന്നൂല
അതെയാ
ആ അന്ന് തൂ അന്നൊക്കെ പിന്നെയും പിന്നൊര് രണ്ട് മൂന്ന് നാല് മാസൊക്കായപ്പോ വെയിറ്റ് കൂടിട്ടോ മൂന്ന് മൂന്ന് കിലോനൊക്കെ ആയി വന്നു മറ്റേത് ഒരു കിലോന് അങ്ങനൊക്കെ ആയിറ്റു ഉം എവിടേന്നു പ്രസവം ഏത് ഹോസ്പിറ്റൽലേന്നു
ഞാന് പ്രൈവറ്റ് ഹോസ്പിറ്റൽലാണ്.
ഏഹ് അയ്ശരി ഉം ഉം അപ്പൊ വ ഇതായിറ്റ എന്തോ ഒരു കുട്ടി ആൺകുട്ടി ഒന്ന് പെൺകുട്ടില്ലേ
അല്ലല്ല മൂന്നും ആൺമക്കള്
ഏഹ് മൂ ആഹ് മൂന്ന് ആ ചെറുതിന്പ്പെത്രായി ഒന്നരേ
ഒന്നര വയസ്സായി രണ്ടാമത്തതും ആൺകുഞ്ഞെന്നെ ഉം ആഹ്
എങ്ങ് ന്ർ ത്തിയോ പ്രസവം നിർത്തിയോ?
പ്രസവം നിർത്തിയില്ല ഉം നിർത്തീട്ടില്ല ഉം
ഇഞ്ഞ്പ്പൊരു പെൺകുട്ടിയാവട്ടെ അല്ലേ
പെൺകുട്ടിയാ
ഒരനിയത്തി കുട്ടി കൂടി വാണ്ടെ ഇവര്ക്ക് മതിയോ എന്ക്ക് രണ്ടെണ്ണൊള്ളൂ ട്ടോ അത് വേറെ കാരൃം അള്ളാ ഉം ഇങ്ങട്ട് ചോറ് തിന്നാ
ചോറ് തിന്നില്ലാ നിങ്ങള് തിന്നാ
ഇല്ല ഞാന് എന്താ ചോറൊക്കെ തിന്നു ഞാനെങ്ങനേന്നറിയോ ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെയെ പണിയളൊക്കൊരുങ്ങീട്ടെ ചായക്കും ഇതൊന്നും വല്ലാതെ എന്താ ഇത് കൊടുക്കൂല ഉം ഇത് എന്താ അതൊക്കെപ്പ എന്തേലൊക്കെ ചായെന്തേലൊക്കെ കുടിച്ചിട്ടേ അയെന്താ പിന്നെ അയ് ഇന്ക്ക് അ അതിലേറെ ചോറ് തിന്നണം പത്ത് പതിനൊന്ന് മണിയാവുമ്പൊ മറ്റും വേഗം ചോറ്ണ്ണും
അതെയാ കുട്ടിയോളക്കെ വെരുമ്പോ എന്തേ കടിയൊക്കെണ്ടാക്കാ വൈന്നേരം
കളഞ്ഞിപ്പതാ ഇന്പ്പെന്താണ്ടാക്കാന്ന് കര്തീട്ട്ങ്ങനെ നിക്ക്വാണ് ഇപ്പൊ ഇനി ദിവസം വേണ്ടപ്പത്ത്ന് ഏഹ് എന്തേലുംപ്പ ഇവര്ക്ക് പഴമ്പൊരീ എന്താ ഇതൊന്നും പറ്റൂലല്ലോ പുള്ളാര് ന്താ സമൂസ അങ്ങനെ സമൂസ പറ്റൂട്ടോ സമൂസ ആകുമ്പോ പലേ ടേസ്റ്റിലല്ലേ നമ്മള്ണ്ടാക്ക അപ്പ അത് ആഹ് ചിക്കന്ട്ടും അതത് എറച്ചിയോട്ടും ബിയ ന്താ ഓഹ് ഇതൊക്കെട്ട് ആഹ് ആഹ് അതൊട്ടൊക്കെണ്ടാക്കും ഉം ഉം ആഹ് അങ്ങനെണ്ടാക്കും പിന്നെ
ആഹ് ഇവർക്ക് അതെന്നെഷ്ടം സമോസ കട്ട്ലേറ്റ് അങ്ങനെള്ള സാധനങ്ങളാണ്ഷ്ടം
തിന്നോ പൊറത്ത്ന്നെന്തേലും കിട്ടിയ എന്തും തിന്നും ല്ലേ നേരെ മറിച്ച് ഞമ്മള് കഷ്ടപ്പെട്ട്ണ്ടാക്കിയാ വേണ്ടാ വേ
ആഹ് വേണ്ടാ വേണ്ടാ ആഹ് ഇവര് ഭയങ്കര വാശി എന്താ പൊറത്ത് പോയിട്ട് ട്ട്വാ പൊറ്ത്ത് പോവാ പൊറ്ത്ത് പോവാ
ആഹ് പൊറത്ത്ക്ക് പോക്ക്ണ്ടോ കാ എന്താ കാക്കുവടെല്ലാത്തോണ്ട് എന്ത് എന്താ ചെയ്യല് കാക്കുല്ലാത്തോണ്ട് ഓട്ടർഷട്ത്ത് പോക്കാ
ആഹ് ഓട്ടോറിക്ഷേല് പോക്കല് ആഹ് അതെല്ലെ
വെന്തേലും വല്ലേ ഈ വീസ് കൂളന്നെ വെറും ഇപ്പം അത് അങ്ങനെയൊക്കായ്മ്പോ കുട്ടിയക്ക് ദേഷ്യം വരും
ആഹ് അതെ ദേഷ്യം വരും പിന്നേ വൈകുന്നേരല്ലെ മ മദ്റസ അന്നി ട്ട് ഇങ്ങനേ മടി കാണിക്കും ഏഹ് എഹ് ഭയങ്ങര രാവിലേയാമ്പോ വേഗം പോയിക്കോളും പക്ഷെ വൈ കുന്നേരാവുമ്പോ കൊറച്ച് മടിയെല്ലാം കാണിക്കുന്ന്
ഉം ഉം ഉം
ആഹ് ഉം
ആഹ് ഇനി ആപ്പൊ അഹ് ഞമ്മളാണെങ്കിലോ ഞമ്മള് എന്താ ഇതവര് വെങ്ങനേലും ഒന്ന് പോയി കിട്ടിയാ മതിന്ന് കര്തീട്ട് നമ്മള് നമ്മളെ കൊണ്ട് കയ്യണേ ക്കെ ഞമ്മളിതാക്കും
അത് ശെരിയാ എന്നാലും ഇന്ന് ലീവ്ള്ള സമയത്തെല്ലാം ആകെ ബഹളായിരുന്നു രാ ഏഹ് ഇവര ഇരട്ടന്നെ. ഏഹ്, കുട്ടിയാൾ ആയില്ല അവരെ വെ എനിക്ക് ഇത് കാണണ്ടതന്നെ വാശിയും ഇതും പിന്നെ ഒരാളെ ഉമ്മന്റെ അടുത്താക്കും ഒരാളെ എന്റെ അടുത്താക്കും അങ്ങനെ ചെയ്യാൻ അറിയാമോ രണ്ടാളാ ആട്ട് അപ്പറ ഇപ്പറ അടിയും പിടിയും മുടിവലിക്കലും, പറഞ്ഞിട്ട് കാര്യോല്ല ഉം.
എന്താ, ഉം അങ്ങൻ തന്നെ ഒര് ഓ ല് അടിയും പുടിയുംന്ന് പറഞ്ഞാല് അത് ഒര് തിരക്ക് തിരക്കന്നെയാണ്. ഉം എന്തായാലും പിന്നെ ഇങ്ങട്ട് എന്താ എന്താ എന്തിനാ കുട്ടിക്ക് ചോറ് ഒന്നും കൊടുത്തിലെ കഴിക്കാനും ഒന്നും കൊടുത്തിലെ കരീനില്ലേ പിന്നെ എന്താ കരീണെ?
കരയുന്നതല്ല ഓന് കൊറെ ഒച്ച ഇണ്ടാക്കുന്ന, ഹ് ഹ്. ഉം, അങ്ങനെ ഹും. ആഹ്, കുട്ടിയെ ഒറങ്ങി എണീറ്റതേള്ളു. ഉം, പിന്നെന്താ?
ആഹ്, പിന്നെ എന്താടി അങ്ങനെ പോണു. അപ്പൊ കൊറേസായി ഇങ്ങനെ ഒന്ന് വിളിക്കണം കാണണൊന്നൊക്കെ ഇങ്ങനെ കരുതും. ആഹ്, ആഹ് ഒഴിവ്ട്ടൂല ഓരോ പണിയല്ലേ. ഓള് തെരക്കല്ലേ പറയ്.
സ്കൂളിൽ പോയാല് വീട്ടില് ഇങ്ങള് ഒറ്റേക്കാ?
ആഹ്, അങ്ങൻ തന്നെയാണെ.
അതേയ ആഹ്, ആഹ്.
ആഹ്, നമ്മക്ക് പിന്നെ പണിയാള് ഇണ്ടാവും ഇഷ്ടംപോലെ പണിയാള് ഇണ്ടാവൂല്ലോ.
അതേയാ, ആഹ്, ആഹ് ഹ് ഹ് ഹ് ഹ്
എടുക്കണെങ്കിൽ എടുക്കാ, എടുത്തി ട്ടില്ലെങ്കിൽ എടുക്ക മടീണ്ട് ഇഹ് ഇഹ് ഇഹ് ഉം ആഹ് അങ്ങനെ ക്കെ, ഇഹ്, ഇഹ്.
അങ്ങനെയൊക്കെയാണ്.
ആഹ് ഇപ്പ ക കഴിച്ച്ന്നാ പറഞ്ഞേ.
ഹലോ
കഴിച്ചൂന്നാ പറഞ്ഞത് ചോയ്ക്ക്.
ഇല്ല കഴിച്ചില്ല കഴിക്കും.
ആഹ്, ആഹ് ഇന്നാ പിന്നെ ഒഴിവോലെ വിളിക്കേണ്ടൂ.
ആഹ്, വിളിക്കാ വിളിക്കാം.
ആഹ്, ഇന്നാൽ ശരി ഇന്നാൽ ആഹ് ശരി, ശരി ആഹ് ശരി ഉം, ഉം.